ഹലോ ഹലോ ഹലോ റേഞ്ച് ഇല്ലേട്ടാ നിങ്ങട്ട് കേൾക്കണില്ല ആ റയ്ഞ്ച് ഇല്ല
ഹലോ
ആഹ് കേൾക്ൻല്യ ഞാൻ പറഞ്ഞ കേ ക്ണില്യേ നീ പറഞ്ഞങ്ങട്ട് കേൾക്കലില്ല ആഹ് പ്പ കേൾക്ണ്ട് പിന്നെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ ആഹ് പ്പൊ കേൾക്ണ്ട് വേറെന്താ വിശേഷങ്ങളൊക്കെ ഫാമിലി ആയിട്ട് ഇടയ്ക്ക് ടൂറോക്ണ്ടോ
ക് നല്ണ്ടോ.
സിനിമങ്. ഇങ്ങനത്തെന്നുല്ല എനിക്ക് ഞാമ്മളെല് കോമഡി അല്ലെങ്കിൽ കുടുംബത്തിക്ക് എന്തെ പോവ.
ഇന്റ ഉമ്മാക്ക് തീര സുഖല്ലാത്ത ആളയിരുന്നു.
ഉം
പ്പ ഉമ്മാൻന്റെടുത്ത് ഇങ്ങനെ പോവാനും മക്കൾ നോക്കുന്ന ഒര അവസ്ഥയിലായിരുന്നു ഉമാക്ക് മ മറ്റേ സൂക്കട് തൊള്ളൽള്ള കാരണയ് നാവവ്മൽ. അപ്പൊമാന്റെ അതിതായിട്ട് പിന്നെപ്പോ ഇത് വരീം കുറച്ച് കാലായിട്ട ഇപ്പൊ അതിന്റേതായിട്ട്ള്ള തിരക്കിലായിരുന്നു. രാവിലെ പോവും വൈകുന്നേരം വരും രാത്രി ഒരാൾ നിൽക്കും അങ്ങനൊക്കെ ആയിരുന്നു.
ഉം
ഫ്രീ ഉള്ള ആൾക്കാര പിന്ന രാത്രി നിക്കാൻ പറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്. കുഴപ്പില്ലല്ലേ നമ്മുക്ക് അപ്പൊ അങ്ങൻത്തെ തിരക്കിലൊക്കെ ഏരുന്നു. ഏഹ് ഏഹ് ടിവി ഉണ്ടായിട്ടന്ത് കാര്യം പേപ്പർ പേലുണ്ടായിട് കാര്യണ്ടോ വായിക്കാൻ സമയം ണ്ടോ ഇന്ന സമയം കൂടുതലാണെനും.
ശരിയാണ്.
ഇപ്പ എല്ലാ വാർത്തയും മൊബൈലിൽ വരണണ്ട് പിന്നെ എന്തിനാ പയ്ല് കഷ്ടപ്പെട്ട് നോക്കണ ഈ അരിച്ചു പെർക്കണ്. അതാണ് പ്രശ്നം പണ്ട് പണ്ട് എല്ലാ വനിതയും കാര്യങ്ങളൊക്കെ വായിക്കുവായിരുന്നു മനോരമയും. ഇപ്പ നാലൊരു പുസ്തകം എവിടുന്നലും കണ്ട പഴയ കാലത്തെ പുസ്തകം കണ്ടാല ഇരുന്നു വായിക്കൂട്ട് രസണ്. ഇരുന്ന് വായിക്കാൻ രസാണ് കാരണം പയേ കഥകൾ ഉണ്ടാവല്ല. പ്പഅയ്ന്റെ നോവലും കാര്യങ്ങളൊക്കെ ല്ല ഇപ്പോ സീരിയലായിട്ട് വരണത്.
ഉം
ങ്ങനെ സീ ഇതായിട്ട് വരും.
ആഹ്
പിന്നെ നാളെ ഞ്ഞിപ്പ ഞങ്ങക്ക് ഒരു അവധിയാണല്ലോ. അല്ല മറ്റന്നാള് ആഹ് മറ്റന്നാൾ അവതി മൊഹർറത്തിന്റെ അവധി. ഞങ്ങക്ക് നാളി മറ്റന്നാളാ നോമ്പ് ഞങ്ങളെ വിശ്വാസത്തില് രണ്ട് നോമ്പുണ്ട്.
ആഹ് ആദ്യം പറഞ്ന്നു വ്യാഴം വെള്ളിയും അവധിയായിരിക്കുന്നു പക്ഷെ. പ്പൊ വെള്ളിയാഴ്ച.
ചെൽത് മാസം കണ്ടേന് മിസ്റ്റേക്ക് വന്നിട്ട് തോന്നുണ്ട്. അതാണ് അപ്പൊ ഒര അവധിയന്നെ ഗവൺമെന്റ് കൊടുക്കുള്ളൂ മദ്രസ് രണ്ട് രണ്ട അവധി കൊടുക്കും.
നമ്മക്ക് വ്യാഴാഴ്ച വർക്കിംഗ് ഡേ എന്നാ പറഞ്ഞ
ആഹ് വർക്കിംഗ് ഡേ ആണ്. ഞങ്ങക്ക് നോമ്പ് രണ്ടു ദിവസം ഉണ്ട് ഇടുക്കണെങ്കി എടുക്കണ്ടവർക്ക് എടുക്കാ. അങ്ങനെയാണ് പിന്നെ. പിന്നെ. ഏഹ് ട്രിപ്പ് ഒക്കെ പോവും അപ്പൊ എനിക്ക് വയനാട് ഒരു ഫ്രണ്ട്ണ്ട് അവളോട് ഞാൻ പറയ. ഞങ്ങളാണ്ട് വരെപ്പ കെ എസ് ആർ ടിസിൽ കയറിയാ മതില്ല അവിടെന്നിട്ട് ഇറങ്ങാന്ന്.
പൈസ കൊടുക്കണ്ടല്ലോ.
ആഹ് അപ്പൊ ഞാൻ പറഞ്ഞുചായുടിക്കാനാണ്ട് വരാന്ന് ഇന്ന് കോമഡി എവിടെയ കണ്ടു ഞാന്.
ആഹ്.
ആഹ് പിന്നെ
ഓൺലൈൻ ഫ്രൻഡാ.
പിന്നെ അപ്പ അങ്ങനെ അപ്പ നമ്മുക്കൊക്കാണ്ട് പോവാ അവിടെ മഴ ഇക്കതെ പോയി. അവിടെ മഴെയ്താ പിന്നെന്താ കാട്ട വെള്ളപ്പൊക്കത്തെ അങ്ങനെ എന്തയ് ടൗൺ ഏരിയാണ് നിങ്ങള്.
ഇവടെ അങ്ങനെ വെള്ളപ്പൊക്കംന്നും ഉണ്ടാവലില്ല.
തന്നെ
ഉം
ഞങ്ങൾക്കിവിടെ വെള്ളം നല്ല മഴെയ്താലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. മഴ പെയ്താൽ ചീഞ്ഞ് നാറും പാടത്തിൻ്റെ ഏരിയ പോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ
മ് അപ്പൊ വീടിന്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറും
ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളെ പറമ്പ് കേറൂല്ല
ആ ഓ
ഞങ്ങക്ക് ബുദ്ധിമുട്ടില്ല
ഉം
മ്
ന്റെ ഭാഗ്യം
ആ അല്ല ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഇത് റോ ഇവടെ വീട് മുറ്റം കൊറച്ചെ കരണ്ട് പിന്നെ കുറ വിറോ റോട്ടുമന്നണ്ട് കയറുന്ന രൂപത്തിലുള്ളല്ല റോട്ടുമന്നിങ്ങട്ട് കൊറച്ച് ങ്ങട്ട് പോരാണ്ട് വീട് ന്നാ റോട്ട് മ്മന്ന് ബസ്സഒക്കെ പോണ കാണും ചെയ്യാ പൊടി പൊടി നല്ല ശല്യയാവുല്ലോ റോട്ടിൻ്റെ അകത്ത് വീടുണ്ടായാൽ
ആ
മ് പിന്നെ ഉപകാരമാണ് നമുക്ക് ബസ്സൊക്കെ കേറുമ്പോ വന്നിണ്ട് ഇറങ്ങാം ആ എളുപ്പത്തിൽ കെയറേംചെയ്യ എളുപ്പത്തിൽ ഇറങ്ങേം ചെയ്യാം പഠിക്കാ വന്നിട്ട്
ആ
ഇത്ര ഒരു ബുദ്ധിമുട്ടൊന്നുല്ല രണ്ട് മിനിറ്റ് നടക്കാനൊന്നുല്ല ഒരു മിനിറ്റ് നടക്കാനള്ളു
ആ
ബസ് കയറാനൊക്കെ ബുദ്ധിമുട്ടൊന്നുല്ല
ഉം
ചേച്ചിക്ക് കല്യാണം നോക്കുന്നുണ്ട എന്നിട്ട്
ചേച്ചിക്ക് കല്യാണം അങ്ങനെ വീട്ടന്ന് നോക്കണൊന്നില്ല പിന്നെ കല്യാണവും ചേച്ചിക്ക് അത്ര താല്പര്യ ഇല്ല എന്താ അറിയില്ല
ആ അപ്പോ അനക്ക് താല്പര്യ ണ്ടാ അ ന്റെകല്യാണം കഴിക്കണ്ട ചേച്ചി കല്യാണം കഴിച്ചാലല്ലേ അ നക്ക് കെട്ടാൻ പറ്റള്ളൂ
ഉം എനിക്കങ്ങനെ പ്പോഴൊന്നും കല്യാന്നൊന്നും നോക്കൂല
ഏ ചേച്ചീ്ന്റെ കയ്യണോല്ലേ
മ്മ് ചേച്ചിന്റെ കയ്യണം
ആ പിന്നെ അനക് ഇഞ എത്ര വർഷാണ് പഠിപ്പ്
എനിക്ക് ഇനി ഞാൻപ്പൊ മൂന്നാമത്തെ വർഷത്തേക്കാ അപ്പൊ ആ ഡിഗ്രി മൂന്നാമത്തെ വർഷആയി ഇനിപ്പോ എന്നാ ഇപ്പ നാല് വർഷം
ആ ഞ്ച എഴുത്തന്നേ നാല് വർഷത്തിന്ണ്ടാ അതോ മൂന്ന് വർഷത്തിൻ്റെ ഇപ്പോളല്ല കുറച്ചായിട്ടല്ലേ വന്നിട്ടുള്ളത്
ആ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടിട്ട് തുടങ്ങിയതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച് വിട്ടിട്ട് ആണ് നാലിവർഷം
വർഷം ആ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ അനക്ക് ഇണ്ടാവോ ജീ അയില് പെടോ നാല്ന്നെ
മ്മ്
ഉം അപ്പൊ ഇനി മൂന്ന് ഒരു വർഷം കൂടി ഉണ്ട്ല്ലേ
അത് നമ്മക്കില്ലേ വേണമെങ്കിലും മൂന്ന് വർഷം കഴിയുമ്പോ തന്നെ നിർത്താം ഇല്ലേലും നാല് വർഷം ഇരിക്ക നാല് വർഷം ഇരുന്നാല് നമ്മുക്ക് ഒരു വർഷം
വാതിലടച്ചിട്ടോളൂ ആ
ആ പി ജി ചെയ്താൽ മതി മൂന്ന് വർഷം ആകുമ്പോ രണ്ട് വർഷം പി ജി ആണ്
പി ജി ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ളതില്ലേ
ഏ ന്ത്
പൈസേ വേറെ പഠിപ് പ്പതി ചെയ്യേണ്ട വാറെ കോ തിൽ ചെയ്യണ്ടേ വേറെ വേറെതി പോയി ചെയ്യണ്ടേ
മ് പൊറത്തു പോണം
ആഹ് പൊർത്ത് പോണം ല്ലേ ങ്ങളെ അവ്ടെ കിട്ടൂല പൈസ കൊടുത്താല്
പൈസ ഇവിടെ ണ്ടാവൂ
പെരുമ്പിലായി കോളേജ് ഒക്കെല്യേ
ആ ഇവിടെത്തന്നെണ്ട് പി ജി ചെയ്യാണ കൊറേ കോളേജ് പക്ഷെ അധിക ആൾക്കാരും മറ്റേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെയാ പോവ
ട്രെയ്നോട്ത്തക്ക് പോണോല്ലേ
മ് എക്സാമൊക്കെ ഴുതിയിട്ട് പോവും പൊർത് പോയി പഠിക്കും
അതാവുമ്പോ നല്ലതാണല്ലോ
മ്മ്
ബുദ്ധിമുട്ടില്യ
ആ പൊർത്തു പോയി പി ജി ക്കെ ട്ത്താ പിന്ന മ്മക്ക് വേഗം ജോലി കിട്ടും
ഗവൺമെന്റ ങ്ങീകാരള്ളതാവൂലേ
ആഹ്
ആഹ്
ങ്ങള് എത്ര വെരെ പഠിച്
ഞാന് പത്താം ക്ളാസ്
ആഹ് പിന്നെ തോട്ങ്ങി തൊടർന്നില്ലല്ലേ
ഇല്യ ഞാന് പത്താ ക്ളാസ് കഴിഞപാടെന്നെ കല്യാണം കഴിഞ്ഞിക്ണ് പണ്ടങ്ങനെ ല്ലായിരുന്നോ ഇരുപത്തഞ്ച് ഇരുപതൊന്ന് കൊല്ലം കഴിഞ് ഇരുപത്റണ്ടാമത്തെ വർഷായി
മ്മ്ഹ്
മോൻക്ക് ഇരുപത് വർഷ കയ്ഞ് ഇരുപത് വയസ് കയ്ഞ്
ആ മോനവിടെ പഠിക്കണേ?
അന്ന് മോന് എർണാകുളം ബി സി എ ക്ക്
അ ആ സി എ
ബീ സി എ ബീ സി
ബി സി എ
ആ എ ഐ ന്റൊര് കോഴ്സ് പോലെ കമ്പ്യൂട്ടർന്റെ അത് വ ആഹ് അത് ഓന്റെ ഓന്റെ പ്പി കൂടി പറിം ഓൻന്റെറെപ്പറിം അത് മാർക്കറ്റ് കൊറവാണ് ഞ്ഞി കൊർചയ്ഞ എ ഐ ന്റെ ഈ കമ്പ്യൂട്ടർന്റെ യുഗം വന്നാ പിന്നെ ങ്ങളെതൊന്നും ആവസ്യല്ല്യ ന്നൊക്കെ പറിം പഷെ മക്കക്ക് ഇഷ്ട്ടള്ളല്ലേ മക്ക ആഹ് ഒരു മോനൊള്ളു മക്കളെ ഷ്ട്ടള്ള കോഴ്സല്ലേ മക്കളെ പഠിപ്പിക്കേണ്ടത്
ആഹ് അതെ
അപ്പൊ ഇക്കെ പറഞ്ഞെന്താണ് ഗവൺമെന്റ് നമ്മളെ സർക്കാർ ജീം ന്ത മാഷ് അധ്യാപകരൊക്കാകുമ്പോ എന്നുംഎന്നു എവിടെങ്കിലൊക്കെ ക്ളാസ് ട്ത്താലും ഗെസ്റ്റായിട്ട് പോയാലും പൈസ ട്ടും ന്നാ പർഞ്ഞത് അഹ് ശര്യാണ് മറ്റേ പട്ചോർക്കെന്നെ ജോലി കിട്ട്ണില്ല്യാന്ന്
അതെ
അതാണ് ഷേ മക്കക്ക് പർഞ്ഞാ കേക്കൂലല്ലോ മക്കക്ക് മക്കൾതായിട്ട ല്ലെങ്കി നഴസിങ്ങിന് നല്ലതാണ് സ്കോപ്ണ്ട്
ഷെ നഴ്സിങ്ങിനൊന്നും അധിക ആൺ ആൺകുട്യള് പോഊല
പ്പാ ൺകുട്ടികള് തൊടങ്ങീക്ണ് പ്പ ഞങ്ങളയൽവാസി ല് പൂ ആഹ് ഇപ്പയ്ന് പണ്ടതെനിക്കായെങ്ങെണ്ട്
ഉം പിന്നെ വേർ കൊറേ കോഴ്സ്ണ്ടല്ലോ അമ്മളോക്യെ
പ്പ മ്മളൊക്കെ നമ്മള് പണ്ടൊക്കെ മക്കളോട് നമ്മ പർഞൊട്ക്കലേനി കോയ്സിന പറ്റി ഇപ്പോ എല്ലം മൊബൈല് അട്ചൊട്ത്ത ഓൽ കോല വിചാരിച്ച കിട്ടും
ഉം
ഉം
പക്ഷെ ചെലരൊക്കെ ചെലരൊക്കെ വിചാരിക്കാ നഴ്സിങ് പറയുമ്പോൾ ആ ഹോസ്പിറ്റ് ട്ടെല്ലര് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പേഷ്യൻ നോക്ന്ന പക്ഷെ അയിന്റെ ഉള്ളിലും കൊറേ സംഭവങ്ങൾ ഇണ്ട്
പ്രസവത്തിന്റെ അടുത്ത ഡോക്ടർണ്ടല്ലോ ആ നഴ്സ് ഉണ്ടല്ലോ ഡോക്ടർ പ്രസവത്തിന് ആ ഡോക് ത്രേം വല്യോരോമ്നയ്സ്മാര്ണ്ടാവല്ലോ മ് കാര്ണത നേഴ്സ്ന്നർഞ്ഞേയ് ഡോ ആഹ് ഡ്യൂട്ടി ഉള്ളത് അയിനൻസരിച്ച് ഇങ്ങനെത് കിട്ട്ണോരുന്നണ്ടാവും.
ഉം
ഉം ഓരോരുത്തരും പറഞ്ഞിട്ട് കാര്യല്ല
അതെ
ഇൻ്റെ ആങ്ങൾന്റെ മോള അത് ഇറങ്ങിയിരിക്കുന്നത് നഴ്സായിട്ട ഇപ്പോൾ ഇറങ്ങിയിട്ട് കോട്ടയ്ക്കല്കോട്ടക്കല് മിംസ് ഹോസ്പിറ്റലിൽ കയറി
ആഹ് കഴിഞ്ഞിണ്ടാവുലെ നഴ്സിംഗ്
അവളിപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നു പഠിച്ചിരുന്നത്. അവള് കഴിഞ്ഞു അവളിപ്പോ എടുത്തു തന്നേക്കുണ്.
അപ്പൊ ഇവിടെത്തന്നെ കിട്ടില്ലേ ഹോസ്പിറ്റൽല്
ആഹ്. തൽക്കാലം താൽക്കാലികം പതിനയ്യായിരം റോപ്യ സാലറി ഉണ്ട് പറഞ്ഞു തൊട്ക്കത്തില്
അതെങ്ങി കൂടിക്കോളൂ.
ആഹ് പക്ഷേ ഓൾ അയിന് അറുപത് ആൾക്കാർത് കുറേ പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് പി ജി ന്റെ എന്തൊക്കെയോ എക്സാം കഴിഞ്ഞിട്ട് അയിന് പത്താൾക്കാരെ തെരഞ്ഞെടുത്തിട്ടൊള്ളു എന്നർഞ്ഞു
ഉം
ഇന്നട്ട് അയിന്ന് ഒരാളെ കിട്ടിക്ക്‌ണ്ന്നർഞ് പിന്നെ അട്ത്തെ ഈ ഈ ഇപ്പൊ ഇന്റർവ്യൂ നടക്ക്‌ണ കാരണ ഇപ്പോ ഈ പതിനഞ്ചാന്തി മുതല് ജോയിൻ ചെയ്ത്ക്ക്‌ണ്. പക്ഷേ ഇന്റർവ്യൂ നടക്കുന്ന കാരണം അടുത്ത പതിനഞ്ചാതി മുതലുള്ളത്ര തുടക്കം
ആഹ്
പറിണ് ണ്ടത്
ഉം
അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പഠിച്ചാല് ജോലിണ്ട് നേഴ്സിങ്ങിനെ ഇപ്പളും ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്
നഴ്സിംഗ് ഒക്കെ എടുക്കയാണെങ്കില് എന്തായാലും ജോലി കിട്ടും.
ആഹ് ബി എസ് സി നഴ്സിങ്ങിന ക്കെ സ്കോപ്പ് ഉണ്ടല്ലോ. നല്ല പൈസിം കൊടുക്കണം പൈസ കൊടുത്താൽ എന്താ മക്കളെ ഭാവി സുരക്ഷിതല്ലേ. ഉം മക്കളെ പഠിക്കാനുള്ള താല് താല്പര്യമുള്ളവരെട്ടാ. അടിച്ചേൽപ്പിക്കരുത് ഇപ്പൊ എഞ്ചിനീയർ ഉള്ള ഒരാളെ സ് ഡോക്ടർ ആകണമെന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യയല്ല. ആ മക്കളെ വാര്ക്കലേനെ മക്കൾക്കുള്ളൂ
അങ്ങനെ വരുമ്പോൾ ആണ് കുട്ടികൾ സൂസൈഡ് ചെയ്യ ഒക്കെ ചെയ്യുന്നത്
ക്കര്ത് അവരെ അവരെ ഇഷ്ടത്തിന്ല്ലെ പഠിക്കുമ്പോ അവർ ഇതിനെക്കായം കുറച്ചും കൂടി ഇപ്പൊ എന്റെറെ മോൻ പറിണ്ട് ഇനി കുറച്ചും നല്ല കിട്ടും അപ്പൊ അതിനെക്കായം നല്ലേനൊര് ഇതും കൂടി ഇട്താ പി ജി ഇട്ത്താല് അപ്പൊ അയിനക്കായി ഇൻക്കൊരു വർഷം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അയിനക്കായി എ തിക്ക് ജോലിള്ളെ കിട്ടും അപ്പൊ അങ്ങനെ അവരെ ഇഷ്ടത്തിന് ഇടുക്കുമ്പോ അവര് അവര്തായിട്ട്ള്ളെ കണ്ടുപിടിക്കും ഇത് ചടക്കും മക്കൾക്ക് ഇഷ്ടല്ലാത്തേനെ പഠിച്ചാലേ
ഉം പിന്നെ കൊറേ ജോബ് ഓപ്ഷൻസ് ഇണ്ട് ഇപ്പോ എന്തിലേക്ക് വേണമെങ്കിലും പോവാം
വിദേശത്ത് പോകരുത് പോവാന് കാക്കക്ക് വലിയ താല്പര്യം ആകെ ഒന്നല്ലേ ഉള്ളൂ ഇവരിതാണെങ്കില ഈ കോഴ്സിന് വിദേശത്ത് പോണം.. അപ്പോളെ ജോലി സെറ്റ് ആവുള്ളൂ സാധാരണ.. അവിടത്തേണെങ്കിൽ നാ. ഇരുപത് മുപ്പത് ഒരു പത്തൊക്കെ ഉള്ളൂ.. ജി സ്ഫ്രീ യായി എ എസി യെ. ബി സി എ കെ.. പുറത്തൊക്കെ ആണെങ്കിൽ ഹൈദരാബാദ് അങ്ങനത്തൊക്കെ ആണെന്നുണ്ടെങ്കില്.. ഒരു അത്യാവശ്യം കിട്ടും.. ആഹ്. ന്നാ ആയിക്കോട്ടെ ശരി..